ഹലോ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ
ആഹ് ബ്രോ ഫുഡയിച്ചോ?
ആഹ് ഫുഡൊക്കയ്ച്ചു ബ്രോ ഫുഡയ്ച്ചോ?
ആഹ് ബ്രോടെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്?
ഇഷ്ടപ്പെട്ട ഫുഡ്ന്ന് പറഞ്ഞാ ഇപ്പോ ഞാൻ ദോശയ്ച്ചയാ ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണി ബ്രോഡേയൊ ആ ബ്രോയിക്കിഷ്ടപ്പെട്ട ഫുഡ് എന്താ?
ഏ എന്റെ ഇഷ്ടപ്പെട്ട ഫുഡ് അങ്ങനെയല്ല കണ്ണൂര് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ട് അൽസന്ന് പറഞ്ഞൊരു സാധനം
അതെന്താ സംഭവം? ആണല്ലേ എങ്ങനെയാണ് എന്താ സംഭവം എന്താ?
സംഭവം എന്നാച്ചാ ഒരു ഹലീം പോലെയുള്ള ഒരു സംഭവാ. ഹലീം അറിയോ എന്താണെന്ന്?
ഇല്ലല്ല ഹലീം അറിയില്ല എന്തോ ഹലീം
ഈ മീറ്റ് കൊണ്ടുള്ള ഒരു ഒരു പ്രത്യേക ഒരു സാധനം ഈ മീറ്റ് വെച്ചിട്ടുണ്ടാക്കണ മീറ്റും നമ്മടെ ഗോതമ്പ് അങ്ങനൊക്കെ സാനം വെച്ചിട്ടുണ്ടാക്കണ ആഹ് ബ്രോ ഈ പുഡിംങ്ങൊക്കെ തിന്നാറുണ്ടോ?
ആഹ് പുഡിങ് ആ പുഡിങ് പോലെ ആണാ ഇത് ചെയ്ന്നെ?
ആഹ് പുഡിങ്ങല്ല ഹലീമ് ഹലീമന്ന് വെച്ചാ ഈ അത് ഒരു പ്രത്യേകതരം സാധനാ. ഈ പുഡിങ് എന്താ അറിയില്ലേ?
ആഹ് പുഡ്ഡിങ്ങറിയാ പുഡ്ഡിംഗ് കഴിച്ച് കഴിക്കാറിണ്ട്
ഇഷ്ടപ്പെട്ടേതാ പുഡിങ്?
മിൽക്കാ
മിൽക്ക് പുഡിങ്ങോ?
ആഹ്
ഹലോ മിൽക്ക് പുഡിങ്ങാണോ ഇഷ്ടപ്പെട്ടത്? ഈ ബദാം പുഡിങ്, മാങ്കോ, ആ അങ്ങൻത്തൊക്കെ കഴിച്ചുട്ടുണ്ടോ?
ആഹ് അതെ കടേടെ
എങ്ങനെ?
കട ച്ചിട്ടുണ്ട്
ഓ കടേന്ന് കഴിച്ചിട്ടുണ്ടന്ന് ബ്രോ ഫുട്ബോള് കളിയൊക്ക കാണാറ്ണ്ടാ?
ഫുട്ബോള്ഞഅതികം കാണാറില്ല പിന്നെപ്പോ വേൾഡ് കപ്പല്ലേ ഇപ്പം കാണും
ആഹാ അങ്ങനെ കാണ്ന്നെ ഇന്നലെ അർജന്റീനന്റെ കളി കണ്ടായിരുന്നോ? അഹ് എങ്ങനണ്ടായിരുന്നു കളി
ബ്രോ ഒരുപാട് ഫുട്ബോളൊക്കെ ടൈറ്റാ അത്ച്ചിരി ലാഗായിരുന്നു പിന്നെ ലാസ്റ്റങ്ങ് അടിപൊളിയ മറ്റേ എതിർ ടീമ്ന്ന് അടിപൊളിയായി കളിച്ചു
ആഹ്
ആഹാ ഹാ ഏത് ടീമാ അടിപൊളിയായിട്ട് കളിച്ച് തോന്നിയെ ഏത് ടീമാ ഡിസർവിംങ്ങായിട്ട് തോന്നിയെ
ഡിസർവിംഗ് അർജൻ്റീന തന്നെ ആയിരിക്കണം പക്ഷെ മറ്റൊവരിപ്പോ ഫസ്റ്റ് വന്നെല്ലേ ബ്രോ അപ്പം ആദ്യായിട്ട് എനിക്ക് അറിയ രണ്ടാമത്തെ ഗോളാണ്
ഹോ
പക്ഷെ ഞാൻ വിചാരിച്ച അവര് കേറൂന്ന് ബ്രോ കണ്ടായിര്ന്നോ രണ്ടാമത്തെ ഗോള്?
ആഹ് ആഹ് അതടിപൊളിയായിരുന്നു ല്ലേ ഒരു ഒരു വളഞ്ഞിട്ടുള്ളൊരു ബോക്സ് ഗോളിക്കൊരു ചാൻസ് പോലുല്ലായിരുന്നുല്ലെ ആ പിന്നെ ബ്ലോക്കും ഇല്ലായിരുന്നുല്ലേ?
അല്ല ബ്ലോക്കോണ്ടായിരുന്നു തൊടങ്ങിയ ഉണ്ടായിരുന്നല്ലോ?
ആഹ പിന്നെ ഇന്നത്തെ കളികാണ്ന്നുണ്ടോ?
ഇന്നത്തെ കളി ഇന്നത്തെകളി ഇപ്പനി രണ്ടരക്കങ്ങാണ്ടല്ലേ? ആ അത് മിക്കവാറും കാണുവായിരിക്കും ആ അത് ഫ്രാൻസ്ലലേ?
ആ ഫ്രാഞ്ച് കാണുന്നുണ്ടത്? ഫ്രാൻസ് ഒരു പരാഗയൊ എന്ന് പറഞ്ഞ ടീമായിട്ട് സൗത്തമേരിക്കൻ ടീമാണ്
ആണോ ബ്രോക്കറിയോ ആ ടീമിനെ പറ്റി?
ആ ടീമിനെ പറ്റിയത്ര ഫേമസ് ടീമൊന്നുഅല്ല എന്നാലും അവര്ക്ക് ആ അവരടിപൊളിയായിട്ട് കളിക്ക്ന്നെ കാണാ ഈ ഡിഫ ഡിഫന്റാണ് കൂടുതലും കളിക്ക്ന്ന കാണുന്നത്
ഉറങ്ങിപ്പോയില്ലെങ്കി മിക്കവാറിര്ന്ന് കാണാന്ള്ള സാധ്യയുണ്ട് ഫ്രാൻസിന്റെ കളി ആയോണ്ട്
ഹോ ഓക്കെ ഓക്കെ
ബ്രോ എങ്ങനെ കളിക്കൊക്കെ പോവൊരുപാട് ജിമ്മിനൊക്കെ പോവോ?
കളിക്കാൻ ആ ഇടക്കൊക്കെ പോവാറ്ണ്ട് ഇപ്പം കൊറച്ചായി മഴയെക്കായോണ്ട് കൊറച്ച് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോണെന്ന്ണ്ട് ബ്രോ
ആണല്ലേ ഇല്ല ഇല്ല ഞാൻ ക്രിക്കറ്റ് ഇല്ല ഫുട്ബോളാ ക്രിക്കറ്റ് കളി കാണാറുല്ല, കളിക്കാറുല്ല കൊച്ച്ലങ്ങാണ്ട് കളിച്ചാ
ഓ ബ്രോക്കീ എയർക്യ എയർക്രാഫ്റ്റ് ജെറ്റ്സ് അങ്ങനെ
ആ എനിക്ക് അതെ ജെറ്റ്സ് കാർഡ്സ് വൈക്കല്ലാം ഇഷ്ടാ ബ്രോക്ക് ജെറ്റൊക്കെ ഇഷ്ട്ടാന്നോ?
എങ്ങനെ ആഹ് ജേറ്റഷ്ടാണ് ആഹ് ഈശ്വര നഷ്ടാണ് രാഫേൽ ജച്ചൊക്കെ
ആഹ് റഫാലൊക്കെ ഇഷ്ടാണല്ലേ എനിക്ക് ആക്ച്വലി സിക്കോയ് തേട്ടിയാണ് ഇഷ്ടം റഷ്യൻ ജെറ്റാണത്
അതിന്റെ വർക്കിങ് ഒക്കെ അിയായിരുന്നോ
ആ അത് ആക്ച്വലി സിക്കോയ് തേട്ടി എന്ന് പറയുന്നത് ഒരുപാട് വെർഷൻസ് ഉണ്ട് നമ്മള് ഇന്ത്യൻ ഗവൺമെന്റ് യൂസ് ചെയ്യുന്ന സികോയ് തേർട്ടി എം കെ ഐ എന്ന് പറയും അത് ഇന്ത്യൻ വേരിയന്റാണ് സിക്കോയ് തേർട്ടി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം തന്നെ വന്നത് ഫിൽ കെറോസിൻ ബേസ്
ഏത് ഫീൽ ഉപോഗിക്കുന്നത്
അത് ജെറ്റ് വെൽ തന്നെയാണ് പക്ഷെ അത് കെറോസിൻ വേസ്ഡ് ഒരു ഫലവർ ആണ് ആക്ച്വലി മണ്ണെണ്ണല്ലെ കെറോസിൻ ഹലോ
ഹലോ ആഹ്
ആഹ് അ മണ്ണണ്ണ അല്ലേ ആഹ് മണ്ണണ്ണ ഞാൻ കറോസിനിലില്ലേ കറോസിൻ ബേസ്ഡ് ഒരു ഫ്യൂവലാണ് ജെറ്റ് ഫ്യുവൽലാണ്
ഓ കെറോസൻ ആണോ ഉപയോഗിക്കുന്നത് പെട്രോളും ഡീസലും അങ്ങനത്തെ ഓയിൽ അല്ല
പെട്ര പ്യൂവർ കരോസിൻ അല്ല എന്നാ കെറോസിൻ സാനമാണ് ജെറ്റ് വലാണ് ജെ പി ഐ എന്ന് പറയുന്നത് ജെറ്റിവൽ
ഓ അതാണോ യുസ് ചെയ്യുന്നത് അതെങ്ങനെ ഈ ഏ ഈ ഇങ്ങനത്തെ ഈ സാധാ കെറോസിനെ കാട്ടിയും ഏറ്റവും കൂടുതല് ഏഹ് വെലക്കുറവ് ഈ പെട്രോളും ഡീസലും ഒക്കെ അല്ലേ
അല്ല അല്ല പെട്രോൾ ആച്ചരിച്ചുള്ള കമ്പഷൻ കൂടുന്നതാ ഞാൻ ഈ കറോസിൻ വിൽക്കാനേ അളവ് കുറവായോണ്ടാ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് വെല കൂടുന്നത് മാർക്കറ്റിൽ
പക്ഷെ നമ്മുടെ നാട്ടില് ഈ കറോസിനൊക്കെ കിട്ടുന്ന കുറവല്ലേ
ആഹ് അത് ആർക്കും ആവശ്യല്ലല്ലോ കെറോസിൻ പെട്രോൾ പോലെയല്ല പെ ട്രോൾ ഇപ്പോൾ എാല്ലാ വണ്ടിലും ഉപയോഗിക്കുന്നത് കൊണ്ട് പെട്രോളിന്
അല്ലെ ഈ കെറോസിൻ വെച്ച് വേഹിക്കിളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ
കറോസിൻ കറോസിൻ കമ്പഷൻ ഭയങ്കര കൊറവാ അപ്പ അതിന്റെ ശക്തി ഭയങ്കര കുറവാ കത്തിക്കഴിഞ്ഞാലേ കത്താൻ ഇച്ചരി ബുദ്ധിമുട്ടാണ് പെട്രോള് പോലെ അല്ല പെട്രോള് ഒന്ന് ഓപ്പണിലിരുന്നാൽ തന്നെ ആവിയായിപ്പോയി ആവിയായി കത്താൻ പറ്റും
അപ്പൊ ഈ ഈ ജെറ്റ് എഞ്ജിൻസിന് എന്തുകൊണ്ടാണ് കരൗസിന് ഉപയോഗിക്കുന്നത്
ജെറ്റ് എഞ്ചിസില് അകത്ത് ഈ പ്രഷറൈസ്ഡ് കമ്പഷൻ അല്ല നടക്കുന്നത് അവര് വെളിയിലോട്ട് അടിച്ച് കളയുവാ എന്നിട്ട് ടെ കത്തിക്കും വെളിയിലിട്ട് ടെക്സ്റ്റൈൽ കമ്പഷൻ എന്ന് പറയും എയർ ഇൻടേക്ക് ചെയതിട്ടിട്ട് അത് കൊണ്ടാണ് അവർക്ക് ഇത്രയും പ്രഷറും ഒന്നും ആവശ്യമില്ല ടെമ്പറേച്ചർ ആവശ്യമില്ല മനസ്സിലായോ പെട്രോളാണെങ്കിൽ പ്രീമെച്യുർലി കമ്പഷനാവും
അപ്പ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ ഫൈറ്റർ ജെറ്റാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് എന്താ കംഫോർട്ടിന് ഉപയോഗിക്കുന്ന
കൺസ്യൂമർ ലയൻസ് എനിക്ക് അത്ര ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്തല്ല ഫൈറ്റർ ജെറ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് കൺസ്യൂമർ ലൈൻ ആ കൺസ്യൂമർനിക്ക് ഇഷ്ടാ ഫൈറ്റർ ജെറ്റിലാണ് ഞാൻ പറഞ്ഞ ഏ റ്റവും ഇഷ്ടുള്ളത് ഇ സിക്കോയ് തേർട്ടിയാണ് സിക്കോയ് തേർട്ടി നമ്മുടെ എസ് സിക്കോയ് തേർട്ടി എത്തിയും മുപ്പതെന്ന് പറയും
അത് ഏത് കണ്ട്രിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്
അത് റഷ്യ ഉണ്ടാക്കുന്ന റഷ്യയുടെ ഫുക്കോയ് എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടാക്കുന്നതാണ്
ഈ അമേരിക്കൻ ജറ്റ്സിനെ പറ്റി എന്താ അഭിപ്രായം
അമേരിക്കൻ ജെറ്റ്സ് നല്ല അഭിപ്രായം തന്നെയാണ് നല്ല ചലനങ്ങളൾ ഉണ്ടാക്കും പക്ഷെ അമേരിക്ക എനിക്ക് ഏറ്റവും ഇഷ്ടം കഷ്ടപ്പെട്ടത് വച്ച അതം എഫ് പതിനഞ്ച്ന്ന് പറയ ഒരു പൈന ഉണ്ട് എഫ് പതിനഞ്ച് ഈഗിൾന്ന് പറയും
ഓ ഈ ചൈനീസ് ജെറ്റ്സ് ഈ അമേരിക്ക ഇറക്കുന്നതിനനുസരിച്ച് ചൈനീസ് ജെറ്റ്സ് ഇറ ക്കുന്നുണ്ട് അതിനെപ്പറ്റി എൻത അഭിപ്രായം
സാണ്ക്ച്
ആ അത് ഇതിന്റെ ഇതിന്റെ വർക്കിങ് എങ്ങനെയാണ് ഈ ചൈനീ രണ്ടും ഒരേപോലെയാണോ അല്ലെങ്കിൽ ചൈനീസ് സ്റ്റേറ്റ്സിന് അതിന്റേതായ പഴുതുകളൊക്കെ ഉണ്ടോ
ആക്ച്വലി ചൈനപ്പൊ ഉപയോഗിക്കുന്ന മിക്ക ഭൂരിഭാഗം അവവിരുടെ ബാക്ക് ബോണ ആയിട്ടുള്ളത് റഷ്യൻ ജെറ്റ്സിൻ്റെ ഒരു കോപ്പീസും റഷ്യൻ ജെറ്റ്സ് തന്നെയാണ്
തനെയാണ്
പിന്നെ ബാക്കിയുള്ളതൊക്കെയാണ് ഈ അവര് പുതിയായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കി വെക്ക
പുതിയ പുതിയതായിട്ട് അവര് ഡെവലപ്പ് ചെയ്തുണ്ടാക്കുന്ന ആ ഈ ഈ ചൈനീസ് ജിറ്റ്സ് ഫേമസ് ഏതെങ്കിലും
ആ ഉണ്ട് ഉണ്ട് ജേ ചേങ്കട ജെ സെവൻറീന്ന് പറഞ്ഞ നണം ഇച്ചിരി ഫേമസാണ് പിന്നെ ജെ
കുറെ ജെറ്റ്സിക്കല്ലേ
ആ ഫാക് ആ് ഉണ്ട് ഉണ്ട് മിറാജും പിന്നെ റഫാൽസോ ഇപ്പൊ ഏറ്റവും കൂടുതൽ പേരിട്ടുള്ള ആൾക്കാര്
ആ ഈ ഫ്രാൻസിന്റെ ജെച്ച ആയിട്ടൊക്കെ ചൈനീസ് ജെച്ചന് ഇടപിടിക്കാൻ പറ്റുവോ
ആക്ച്ലി ഫ്രാൻസിന്റെ ജെറ്റസ് ഒരുപാട് ഉപയോഗിച്ച പ്രൂവണ അത് നട അല്ല എക്സ്പീരിയൻസ് ഒള്ളേ ഫ്രാൻസിന്റെ ജെറ്റിന് ഒരുപാട് സ്ഥലത്ത് പങ്കെടുത്തിട്ട് ഈ ചൈനീസ് ആണെങ്കിൽ ആക്റ്റീവ് ആയിട്ട്ങ്ങും പങ്കെടുത്തിട്ടില്ല അതാ പ്രശ്നം
ആ
ഫ്രാൻസിൻ്റെ ആയിരിക്കും ഭയങ്കര ടോപ്പ് ടെൻ ആയിട്ട് നിൽക്കുന്നത്
ഓ ഓക്കെ ഓക്കെ
ഇപ്പ റഫാനൊക്കെ ഏറ്റവും വിലക്കൂടിയ ജെറ്റില ഒന്നാണ് മാർക്കറ്റ ഉള്ളതിനകത്ത്
ആ ഈ ചെറിയ രാ രാജ്യങ്ങളൊന്നും ഈ ജജ ഒന്നും പുറ പുറപ്പെടുവിക്കുന്നില്ല ഇപ്പൊ നേപ്പാള്, ശ്രീലങ്ക പിന്നെ അങ്ങനത്തെ കുറച്ച് ചെറിയ രാജ്യങ്ങൾ ഇപ്പോ സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളൊന്നും ജെറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലേ.
ഇല്ല ഇല്ല അവർക്ക് എൻ്റെ ബഡ്ജറ്റ് ഇല്ല ആക്ച്വൽ ജെറ്റ് ഉണ്ടാക്കാൻ അവർക്ക് ജെറ്റ് ടെസ്റ്റിങ് ഫെസിലിറ്റീസും ഒരുപാട് ബഡ്ജറ്റ് വേണ്ടില്ല.
ഈ സൗദി അറേബ്യ ഖത്തർ പോലുള്ള രാജ്യത്തിന് ബഡ്ജറ്റ് അത്ര വിഷയ അല്ലല്ലോ.
ബഡ്ജറ്റ് വിഷയ അല്ല. പക്ഷെ അവര് ക്കാണെങ്കി ഓൾറെഡി ബഡ്ജറ്റ്ണ്ട്. അവർക്ക് പെട്ടെന്ന് ആവശ്യത്തിനാ അല്ലാണ്ട് ഒരുപാട് വർഷം എടുത്ത് ഉണ്ടാ ത്തന്നല്ല അതുകൊണ്ടവര് അങ്ങ് വേടിക്കത്തേ ഒള്ളൂ
ഓ
സൗദി അറേബ്യക്ക് വേടിച്ചതാണ് അപ്പ മനസ്സിലായില്ലേ വ വെളീന്ന് വേടിച്ചതാമ്പം അമേരിക്കേടെ ത്ക്കെങ്ങനെ
ആഹാ ഈ ഇപ്പ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ പുറത്തൊന്ന് മേടിക്കുന്നയാണോ? ഈ ജെച്ചൊക്കെ?
അതെ അതെ മിക്ക കൺട്രികളും മേടിക്കുന്നെആണ്, ആകെ ഉണ്ടാക്കുന്നത് ഇന്ത്യ ഉണ്ടാക്കും യു എസ് ഉണ്ടാക്കും റഷ്യ. യും ചൈന ഉണ്ടാക്കും പിന്നെ ഫ്രാൻസ് ഉണ്ടാക്കും.
ഈ സ്പെയിൻ അമേ ഈ നോർത്ത് അമേരിക്കൻ കൺട്രീസ് ഒക്കെ ഉണ്ടാക്കും.
ആഹാ ഉണ്ടാക്കും. ഉണ്ടാകുന്നുണ്ട് ബ്രസീല ഒക്കെ- ഉണ്ടാക്കാറുണ്ട് ആച്ചുവലി ബ്രസീൽ സൗത്ത് അല്ലേ? നോർത്ത് ഉണ്ടാക്കുന്നുണ്ട് കോച്ച് കൊച്ചു കമ്പനിസ്കളാ
ഓക്കെ ഓക്കെ എന്നാ ശരി ബ്രോ ഓക്കെ
കമ്പനിയുണ്ട് ജബ്ബാറാ